ഹലോ കേക്ക്ന്നൊണ്ടോ
ആഹ് കേൾക്കുന്നുണ്ടല്ലോ
ആഹ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ
ആഹ് ബ്രേക്ക്‌ ഫാസ്റ്റൊക്കെ കഴിച്ചു
മ്ഹ് ജോലിയൊക്കെ കഴിഞ്ഞോ
ആഹ് ജോലി കഴിഞ്ഞു എല്ലാം ഒതുക്കി വെച്ചേക്കണു ഇങ്ങള് എല്ലാരും എല്ലാരും ഫുഡ് കഴിച്ചാ
കഴിച്ചു കഴിച്ചു കഴിച്ചിട്ടാ ഇരിക്കുന്നേ ആഹ് ജോലി ആഹ് അത്യാവശ്യം എല്ലാം കഴിഞ്ഞു ഉച്ചക്കേത്തനക്കെ ഇള്ളത് ആയി
ആഹ്
അങ്ങനെ ഇരിക്കുന്നു ആഹ്
വീട്ടി ആരൊക്കെ ഒണ്ട്
എന്തോ
വീട്ടില് ആരൊക്കെ ഒണ്ട്
വീട്ടില് ഹസ്ബൻഡും രണ്ട് മക്കളും ഒണ്ട്
അതേല്ലാ
മ്ഹ് മ്ഹ്
ആഹ് ഇവിടെ നമുക്കും അത് പോലെ തന്നെ
എന്തോ
ഞങ്ങക്കും അതു പോലെ തന്നെ രൺ ഹസ്ബൻഡും രണ്ടു മക്കളും പിന്നെ ഹസ്ബൻഡിന്റെ അമ്മായും ഒണ്ട്
അതേല്ലേ മക്കളൊക്കെ വെലുതാണോ
ആഹ് ഒരാള് പ്ലസ് ടു പഠിക്കണു ഒരാൾ നാ ഫോ ഫോ സ്റ്റാൻഡേർഡിലും
അതെല്ലേ രണ്ടാളും പോയില്ലേ
അവള് ഇനി ഡിഗ്രിയാണ് കോളേജിലേക്ക് പോവല്ലേ അപ്പം അവക്ക് ആവുന്നേ ഒള്ളൂ ഓഗസ്റ്റിലേ തൊടങ്ങൂന്നുള്ളെന്ന് പറഞ്ഞു
അതെല്ലേ ഓഹ് താ ഈ വർഷം പ്ലസ് വണ്ണിലോട്ട് കേറുവാ
ആഹ് ആഹ് പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിക്ക്
ഓഹ് ഡിഗ്രിക്ക് കേറുവാ ഓക്കേ ഓക്കേ ഓക്കേ ആഹ് ആഹ് ആഹ് ഹാ
കുട്ടി എത്രേലാ പഠിക്കണേ
എന്തോ
എത്രേലാ പഠിക്കണേ
മോ മൂത്ത ആള് മൂന്നാം ക്ലാസ്സിലാ പഠിക്കുന്നേ ഏഹ് എളയ ആള് ഇപ്രാവശ്യം എൽ കെ ജി യിലേക്ക് ചേർത്തു
ആഹ്
രണ്ട് പേരും പോയൊ
എന്തോ ആഹ് രണ്ടു പേര് പോയി രാവിലെ പോയി ആ രാവിലെ ഒമ്പതരൊക്കെ ആവുമ്പത്തേന് പോകും രണ്ടാണ്
എ എൽ കെ ജി കുട്ടി അതായിട്ട് പോയെ പോണായിരിക്കും അല്ലേ
ആഹ ഈ വർഷം അതായിട്ടാ പോണ കൊഴപ്പ കൊഴപ്പൊന്നുംല്ല ഇല്ല ഇല്ല അങ്ങനെയൊന്നുമല്ല വിട്ടില്ലെങ്കിലാണ് വിഷയം
ഓ
പിന്നെ അത് മൂന്ന് വയസായപ്പോഴേ ഞാൻങ് അംഗൻവാടിയിലൊക്കെ വിട്ടായിരുന്നു
ആ ആ ആ ആ
അപ്പൊ അതുകൊണ്ട് പിന്നെ മടിയൊന്നുമല്ല വിട്ടില്ലെങ്കിലാണ് അവൾക്ക് പിന്നെ പ്രശ്നം വരുന്നത് എന്താ വിടാത്തെ ഞായറായ്ച്ച ചെല്പ്പംചോയ് ഇന്ന്അങ്ങൽവാടി സ്കൂ പോണം എന്നൊക്കെ പറഞ്ഞഞ് വഴക്കുണ്ടാക്കും ചിലപ്പോ
ആ എന്റെ കുട്ടി ഞാ എൽ കെ ജി വിടാണ് യു കെ ജിേ കൊണ്ടണ്ട് വിട്ടത് അന്ന് കൊറോണ ആായിരുന്നു
ആഹ ആ
ചെറുക്കണ സമയത്തേ അതോ വ എന്നിട്ട് ആ എൽ കെ ജി പോയില്ല ഒരു കൊല്ലം യു കെ ജിയിലേക്ക് പഠീക്ഷ എഴുതി കയറു ചെയ്താ
അതെല്ലേ
അതിനാത്രം ടിസ്പിളി പിള്ളേർക്ക് കൊടുക്കണത് ഒര ഒര ടൈമ ഫീസേ എ എതുമാത്രം എടുത്താലാ പിന്നെ പുസ്തകം യൂണിഫോം
അതെ അതെ അതെ അതെ അതെ ഓരോ വർഷം കഴിുന്നതിന എല്ലാം വില കൂടിയൊക്കെ വരും ഫീസ് ആണെലും ഡ്രെസ്സും യൂണിഫോമും
അയ്യായിരത്തി ആ് ഷിഷ്ടം രൂപയാ
അതെങ്ങനെ അടയ്ക്കുന്ന മാസത്തില അതോ
മാസത്തിലെല്ലാ നാലു പ്രാവശ്യായിട്ട് നാലിടേമാറ്റം അടക്കണം ആ ഒരു വർസത്തേക്ക് നാലല്ടേമാറ്റം അടയ്ക്കണം
ആ ആഹ
ആാര്യം പറഞ്ഞ ഈ ഒരു വർഷം ഉണ്ട് അടച് തീർക്കാൻ ള്ള സമയം ഉണ്ട്
ആഹ ഹാ് ഹാ ആഹ സി ബി എസ് ഇന്നലെ സി ബി എസ് സ ആയിരുന്നു അല്ലേ
ക്ലാസിൽ കൊടുച്ചേ ശരിയാവലന്നെ സി ബിഎസ്
അത് തന്നെ അത് തന്നെ
ഇ്ഗ്ല്ഷ്ക്കെ ഒരുവിധം പഠിച്ച വുന്നിത്തായും ടയ്മം പിന്നെഴപ്പം
ആ അതെ അതെ അതെ
ഏതാമത്തൊും മാറ്റാൻന്ന്ഥേറ്റിലേക്ക് വിടാന്നർത്തു
ആ ഹ ഹ ഹാ ആഹ ആാ ആാ പിന്നെ അങ്ങോട്ട് മഴയൊക്കെ ഉണ്ടോ
മ ഇന്ന് വെയിലാട്ടോ ഇന്ന് കഴി ഇന്നലെയും വെയില വെയയി കഴിഞ്ഞ ദിവസം മഴയ ഉണ്ടായിരുന്നു
ആ എല്ലാർത്തും വെയിലാ തോന്നി മഴയില്ല രണ്ടു ദിവസ ആയിട്ട് ഇവിടെ മഴയൊന്നുമല്ലായിരുന്നു
ഇടക്ക് ഇരിണ്ട വന്നിട്ട് പിന്നെ അപ്പ തന്നെ തെളിയവാ
ആ ഹാ ഹാ ഹാ ഹാ ആഹ് പിന്നെ ഉ അവിടെൊക്കെ എങ്ങനെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണതോ
അല്ല നോർമൽ കാലാവസ്ഥ അങ്ങനെ പ്രത്യേകിച്ച് തണുപ്പൊന്നുമല്ല ഉ
ആ ഹ ഹ ആ പിന്നെ ടൂറൊക്കെ പോയായിുന്നോ വെക്കേഷൻ സമയത്തൊക്കെ
ടൂറൊക്കെ പോയായിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ ആഴച്ച ടൂറ് പോയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച എല്ലാരും കൂടെ ഏർ കുടുംബസമേതം ആ ആ സ്‌ബഫബനിന്റെ ആൾക്കാരും എല്ലാവരുും ആയിട്ട് പോയരുന്നു സിസ്റ്റേഴ്സ ഒക്കെ ആട്ടെ
അതെല്ലേ
ഉം ചുമ്മാ ഒരു ഇതായിട്ട് പോയതാ
ആഹ് അഹ് അഹ് അങ്ങനെ എല്ലാരും കൂടി ആയിട്ട് പോകുമ്പോ ഒരു സന്തോഷം നമ്മള് വീട്ടിൽ തന്നെ ഇരിക്കുന്നവരല്ലേ നമ്മളെപ്പോലെ ഉള്ളവരൊക്കെ
ആഹ്
ഇങ്ങനെയൊക്കെയാകുമ്പോ ഒരു നമുക്കൊരു മാറ്റം ഉണ്ടാവും സന്തോഷവും
നമ്മൾ ഒരിടത്തോട്ടും പോണില്ല വീട്ടിൽ തന്നെ
അതെ അതെ അതെ ഉം പിന്നെ അവിടെക്കെ അടുത്ത് ടൂറിസ്റ്റ് പ്ലൈസ് ഒക്കെ ഉണ്ടോ?
ജില്ലയില് ഇഷ്ടംമാരി ഉണ്ട്
ആഹ് ആഹ് ആഹ്
നമ്മുക്ക് നമ്മടേതിന് വിലയില്ല നമ്മള് പുറത്തോട്ട് പോകും
ആഹ് അതെ അതെ എല്ലാട്ത്തും അങ്ങനെയൊക്കെത്തന്നെ
ആഹ്
അതെ അതെ ഉം പിന്നെ അങ്ങോട്ട് പിന്നെ എന്ത എങ്ങനെ കൃഷിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടോ
എനിക്ക് അത്യാവശ്യം ഈ പച്ചമുളക് ആഹ് തക്കാ- ക്കാളി അങ്ങനത്തെയൊക്കെയോ അറ്റാച്ച് നട്ട് വച്ചിട്ടുണ്ട് അല്ലാതെ ഒന്നും അങ്ങോട്ട് ന്താവൂലാന്നേ കീരിയെല്ലാം തള്ളിക്കളയും നമ്മൾ നട്ട് വക്കുമ്പോഴേ ഒരു കപ്പകൊല് ഉണ്ട് വച്ചാൽ എല്ലാം പറിച്ച് കളയും കണ്ടത്തിലായി വീട് ഇരിക്കുന്നു ആഹ് കണ്ടത്തില് വീട് ഇരിക്ക്‌ന്നോണ്ടേ അവിടെ ഇരിക്കുന്നോണ്ട് വെള്ള അപ്ര ഇപ്രൊക്കെ വെള്ളവാ ചേമ്പ്താളൊക്കെയ അപ്പം നമ്മൾ എന്ത ഈ കീരിയുടെ ശല്യണ്ട് ഇപ്പോണ എന്തായാലും കുറവുണ്ട് ഇച്ചിരി അല്ലെങ്കി ഇഷ്ടമാരി എപ്പോഴും കാണുന്നെ ഇപ്പോ കണ്ടില്ല അങ്ങനെ നശിച്ചു പോയി തോന്നുന്നു
ഉം പിന്നെ ഉച്ചക്ക് ത്തെ സ്പെഷ്യൽ എന്തോ
ഈ പിള്ളേർക്ക് കൊടുത്തു വിടുമ്പോ ആ കൂടെ തന്നെ ആക്കും ഒറ്റ ഒരു പ്രാവശ്യ കഞ്ഞി വെക്ക ചോറ് വയ്ക്ക്‌ വള്ളെ പ്പ ആ കൊടുത്ത ആക്ക പ പി
അതുപോലെ ആരും രണ്ടു വെപ്പൊന്നും രണ്ട് പ്രാവശ്യംന്നും വെക്കത്തില്ല
അതെ അതെ ആഹ്
ഒറ്റ പ്രാവശ്യം ആഹ് അതെ ഒരു പ്രാവശ്യത്തെ വെപ്പല്ലേ ഉള്ളു
യുന്നില്ലെങ്കിൽ തേക്ഞ്ഞില്ലേൽലൊ വൈകുന്നേരം ഏതോലും ചപ്പാത്തിയോ അങ്ങനത്തെ ഇങ്ങനത്തെക്കെ രാവിലത്തെ ഫുഡ് ചിലപ്പ കാണും
അതെല്ലേ
അയൊക്കെ വന്നിക്കും ആൾക്ക് ഇങ്ങനെവേണന്ന് ഇത് വേണം അത് വേണമന്ന നിർബന്ധൊന്നും ഇല്ല
അതെ അതെ ആഹ് ആഹ് ആഹ് എല്ലായിടത്തും അങ്ങനക്കെ ഇന്നത് വേണം നിർബന്ധന്നുല്ല അതുകൊണ്ട് തന്നെ നമുക്ക്‌ കുഴപ്പല്ല
ആഹ്
പിന്നെ നമ്മള് തന്നെ ആകുമ്പോളേ വീട്ടിൽ പ്രായമുള്ളവരൊക്കെ ഉണ്ടാകുമ്പോ എന്തെങ്കിലും വേണ്ട വരും ചൂടോടെയൊക്കെ
ആഹ്
അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മള നമ്മളെല്ലാം തന്നെ താമസിക്കുന്നോണ്ട് ഇപ്പൊ അങ്ങനത്തെ ഇതൊന്നും വരുന്നില്ലല്ലോ നമ്മളെന്തെങ്കിലും കഴിച്ചാലായി ഇപ്പൊ പഴയ പോലെ ഫുഡൊന്നും ആർക്കും വേണ്ടല്ലോ കഴിക്കാനൊന്നും
എല്ലാരും ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുവല്ലേ
ഉം അമ്മച്ചിക്ക് ചോറും ചാറും ചോറിന് ചാറും, തോരനും എല്ലാം വേണം പൊരിച്ചതൊക്കെ.
ആഹ്, ആഹ്, ആഹ്. ആഹ്
പിന്നെ ഇന്ന് രാവിലെ പുട്ടും പയറുവായിരുന്നു പുട്ട് തിന്നില്ലാ ചോറെടുത്ത് തിന്നിട്ട് പോയി അമ്മച്ചി കണ്ണ് ഏഹ് കാണിക്കാൻന്നും പർഞ്ഞ് പോയേക്കണു.
ആഹ്, ആഹ്, കാഴ്ച കൊറവ്ണ്ടോ അതോ?
എന്നാലും ഇണ്ടായിര്ന്ന് അത് കഴിഞ്ഞ ദിവസം ഒരു ഇത്തവന്ന് കെട്ടിപ്പിടിച്ചപ്പം അത് ത കണ്ണീന്ന് താഴത്തോട്ട് പോയിന്ന്
ഇശോ
അപ്പ അത് ശെ സൈഡ് ഒടിഞ്ഞ് പോയേ. അപ്പ ഒന്ന് അല്ലെങ്കിലും അയിൻ്റെ പവറ് ചെക്ക് ചെയ്യണം പറഞ്ഞ് നിക്കുവാരുന്നു
ആഹ്, ആഹ്
അതിന് വേണ്ടി രണ്ടാത്തെ മോള് വന്ന് വിളിച്ചോണ്ട്പോയി പോയി.
ആഹ്, ആഹ്, ആഹ്, അല്ല ഇപ്പൊ എല്ലാർക്കും പ്രായമുള്ളവർക്കെല്ലാം കണ്ണിന് തിമിരത്തിന്റെ പ്രശ്നം ഒണ്ടല്ലോ?
ആഹ് അതല്ലാ.
കൂടുതെൽ പേര് ഇങ്ങനെ പറയുന്നേക്കാ തിമിരത്തിന്റെ പ്രശ്നൊണ്ടെന്ന്ക്കെ പറയുന്നേക്കാം. എന്റെ പ ആഹ് പപ്പയ്ക്കൊണ്ടായിര്ന്നു ഇന്നട്ട് ട്ടങ്ങനെ ആയിട്ട് രണ്ട് കണ്ണിനും ഓപ്പറേഷേൻ കഴിഞ്ഞെയാ തിമിരത്തിന്റെ പ്രശ്നത്തിന്
ഉം ഞങ്ങളെ അപ്പച്ചിക്ക് ഒണ്ടായിര്ന്നു അങ്ങനെ കൊഴപ്പം രണ്ട് കണ്ണും ഓപ്പറേഷെൻ ചെയ്തായിരുന്നു ഇവിടെയും.
ആഹ് ആഹ് ഇപ്പ എല്ലാട്ത്തും കണ്ട് വെരുവാ അതെ, അതെ.
അധികം ആൾക്കാർക്കും ഒണ്ടായിര്ന്നു.
ആഹ് ആഹ് എല്ലാടത്തും ഇപ്പൊ കണ്ടുവെരുന്നൊരു അസുഖാ ഇത്പ്പം. ഈ തിമിരത്തിന്റെ പ്രശ്നം അപ്പത്തേന് കണ്ണിന്റെ കാഴ്ച്ചയെല്ലാം അങ്ങ് പോവുവല്ലേ?
നമ്മക്കു ഇപ്പ എന്നാ പാടാ കണ്ണ് ചെലെ സമയത്ത് ഇങ്ങനെ മൂടലാ. എല്ലാം ക്ലിയറായി കിട്ടുകെയില്ലാ.
ആഹ് വെള്ള വേഗം കേറും കണ്ണിങ്ങനെ വെള്ളപോലെ ആകും. കൂടികഴിയുമ്പം. അപ്പൊ അങ്ങനെ ആകുമ്പോ ഇവർക്ക് കാഴ്ച ഇണ്ടാവില്ലാ അപ്പൊ പിന്നെ ഭയങ്കര പ്രശ്നാവും വല വലഞ്ഞ പോലെ ഇരിക്കും.
ആഹ് ദൂരെത്ത് കാ ഏഹ് കാണാം അടുത്ത് കാണാൻ പറ്റൺല്ലാ ഒരുമ ഒരു മങ്ങല് വെരുന്നുണ്ട് ഇപ്പം.
ആഹ്, ആഹ്, ആഹ്, ആഹ് തിമിരത്തിന്റെ ഒണ്ടോന്ന് നോക്കണം ചെൽ
അതല്ലാ ഫോണി പരിപാടി കൂടുതലാ. അത് കൊണ്ടേറ്റെയാ ഫോൺ പരിപാടിയേ ചുമ്മാ ഇരി ഇപ്പൊ നമ്മള് ഫോണെട്ത്ത് ഞെക്കുവാ അങ്ങ് ഇരിക് ക്കുവാ പറക്കല് ഒക്കെ അല്ലേ? ഉം.
ഫോണിന്റെ പ്രശ്നംകൊണ്ടും വെരാ അങ്ങനെ.
മോള് എപ്പഴും തന്നെ പറയും ഒത്തിരി നേരം നോക്കല്ലേമ്മീ ഒത്തിരി നേരം നോക്കെല്ലേന്ന്.
ഉം എനിക്കുണ്ട് കണ്ണിന്റെ പ്രശ്നം എങ്ങനെ വെച്ചാ ഇത് വെള്ളം വെരുന്നതും വേദനേം തലവേദനെ വെരും കൂടല് സമയം നോക്കിയാ.
തലവേദനയൊന്നുല്ല കണ്ണ് അട്ത്ത് പിടിക്കാമ്പോ അടുത്ത് വെച്ചാ കാണാൻ പ റ്റൂല കാണ കാണാം ഇച്ചിരി മങ്ങല് കാണും.
ആഹ്, ആഹ്, ഹാ.
അകലെത്ത് കൊയപ്പൊവില്ല ഇക്ക് രാത്രിയന്നെ ഒറക്കം വരാ ത്തപ്പൊ എടുത്തു വെച്ചീ ഈ ഫോൺ പിടിച്ച് ഇങ്ങനെ നോക്കി ക്കൊണ്ടിരിക്കുന്നേ?
ആഹ് അത് ഈ ഇര്ട്ടെത്ത് നിന്ന് നോക്കുമ്പഴാണ് എനിക്ക് തോന്നുന്നെ കൂടുതൽ പ്രശ്നം വരുന്നേന്ന് തോന്നുന്നു കേ കേട്ടൊ ഞാനീ ആദ്യൊക്കെ ഇര്ട്ടെത്ത് ഇങ്ങനെ ന്നമ്മള് വെട്ടം ലൈറ്റെല്ലാം ഓഫാക്കി കെടക്കുമ്പോ നോക്കുവല്ലോ?.
ആഹ്
ഇപ്പം ഞാനിപ്പെ ഈ പിന്നെ ഇങ്ങനെ ഇപ്പയിത് കൊറച്ച് നാളായിട്ട് ഇപ്പെ ഒരു രണ്ട് മൂന്നാഴ്ച്ചയായിട്ട് ഇപ്പയിങ്ങനെ ലൈറ്റ് ഇട്ടതിന് ശേഷം ഇങ്ങനെ ഫോൺ നോക്കും അപ്പൊ ഇത്രയും ഒരു പ്രശ്നം വരുന്നില്ല
ഞാന് ഈ കിടക്കാ വേണ്ടി പോകുമ്പോ കൊറച്ചേരം നോക്കിക്കൊണ്ടിരിക്കും
ആഹ് അന്നത്തിന് ഒറക്കം വരൂലല്ലോ വന്ന ഈ ഒറക്കം വരാൻ വേണ്ടി നമ്മളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നയല്ലേ അപ്പൊ പിന്നെ അന്നേരം അതങ്ങ് ചെല സമയത്ത് അതങ്ങട്ട് ഒരു ശിലമായി മാറും
ആഹ് അപ്പൊ നമ്മ അത് ആഹ് അത് കണ്ടാ ഒറങ്ങി ഒറക്കം വരും കണ്ണ് അടഞ്ഞു പോകുമ്പം നമ്മള് എന്താ വെച്ചിട്ട് ഒരു കിടക്കൊള്ളൂ
ആഹ് അതെ അതെ അതെ അതെ അത് വരെ നോക്കിക്കൊണ്ടിരിക്കും അതെ അത് തന്നെ സംഭവം നമ്മളും അങ്ങനെയെക്കെ തന്നെ പിന്നെ ഞാൻ വെട്ടം ലൈറ്റ് ഇട്ടിട്ട കൂടുതൽ ഉപയോഗി
എന്നാ ആഹ് എന്നാ പിന്നെ വിളിക്കാമെ ഇച്ചിരി കയിഞ്ഞ് വിളിച്ച ഇച്ചിരി കഴിഞ്ഞ് ആയിക്കോട്ടെ എന്ന ശരി ഉം ഉം